ഹെലോ കേക്ക്ണ്ടോ ഹെലോ കേക്ക്ണ്ടോ എന്തൊക്കെണ്ട്
അലോ
ഹലോ കേ കേക്ക്ണ്ടോന്ന് കേക്ക്ണ്‌ണ്ടൊടി
അലോ
കേക്ക്ണ്‌ണ്ടോന്ന്
ക്റീയേ
കേക്ക്ണ്ടെടി കട്ടാക്ക്ണ് ഇങ്ങെള് പറ്യ്ണെ ഇൻക്ക് കേക്ക്ണ്ടല്ലോ ആഹ്
എന്തായി
ങ്ങെള് കുട്‌ച്ചാേ ചായ
കേ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് ആഹ് ചോറൊക്കെ വെയ്ച്ച് കെട്ന്നാ ആഹ് കേൾക്ക്ണ്ട് കേള്ണ്ട് ൻക്ക് കേൾക്ക്ണ്‌ല്ലാ
എങ്ങെനേ
ആഹ് ആയ്ക്കോട്ടെ പി പിന്നെ
ഉം ഇപ്പം കേക്ക്ണ്ട്ട്ടോ ഇപ്പം കേക്ക്ണ്ട് വൈകുന്നേരെന്താ ചായക്ക് കടി കൂട്ത്ത്ന് കടി
എന്തൊക്കെ
വെയ്കുന്നേര ചായക്കെന്താണ്ടാക്ക്ണ്
ന്നുല്ല്യ ച
അ
ആഹ് ആഹ്
കുടിക്കണം
ആഹ് ആഹ് ആഹ്
ഇല്ല്യ ല്ല്യാ ല്ല്യാ ചായ കുടിക്ക റെയ്ഞ്ച് ആവ
എങ്ങനാ
ആണ്ടാ
ആ
ദറ്റ്
ഞാനെന്താ എന്താ ചോ ചോറിന എന്താന്ന്ക്കറി
ചോറിന് ഇന്ന് വെണ്ട വെണ്ട കറി വച്ചി ഒരു മീന് എന്താ പേര് ചെയ്യാം മീന് ഒ അടവ് പോലേ ഒര് മിയിനായിഴ
ആഹ പൊച്ചക്ക
അത് ആ പൊരിച്ച് പിന്നെ അച്ചാറുണ്ടായിരുന്നു ഉപ്പേരി ഇണ്ടായിരുന്നു പപ്പടൊക്കെ ഉണ്ടായിരുന്നു
ആ അ
അപ്പടം അല്ലാതൊരും കൂട്ടൂലട്ട എന്നാലും പൊരിച്ചെ കുട്ടികൾക്കൊക്കെ ആവശ്യമാണ്
ആഹ അതന്നെ
ഞങ്ങളങ്ങന ഒന്നും കൂട്ടലില്ല അപ്പട അങ്ങനെ ആ കുട്ടിക തന്നെ കുട്ടികൾക്ക തന്നെ കേട് തന്നെയാണ് നമ്മള്
പപ്പട ഈ ഉഴുന്നൊണ്ടല്ലേ ഉഴുന്നൊണ്ടല്ലേ ഉടാക്ക പപ്പട
ആഹ പക്ഷെ കുട്ടികൾക്ക് ക്രിമീന്റെ ശല്യം വരും അപ്പൊ വിചാരിച്ചിട്ട് കൊടുക്കൂല
ഉഴന്ന് കെയപ്പില്ലല്ലോ
ആ എന്നാലും അപ്പടം അങ്ങനെ വല്ല കൊടുക്കരു പപ്പടം കൊടുക്കരുതന് പറയാ നമ്മളിപ്പോ വേറെ അ നിറിഞ്ഞിട്ട് ചെന്നാലേ അപ്പൊ അങ്ങനെ പപ്പടം ആദ്യൊക്കെല്ല പപ്പടം കൊടുത്തത് ഇപ്പൊ പപ്പംടുക്കലില്ല ഉ കണ്ടഅങ്ങനെ പൊരിച്ച് വെക്കും പുട്ട് കാണ് പിന്നും ചിലവാവല്
ആഹ ഇങ്ങള് പ്പുട്ടിക്ക് പപ്പട ഉപയോഗിക്കാ
അ പുട്ടക്ക് ഞാനുംപിന്നെ എന്റെഒരു മോനക്കും പുട്ട്‌ക്ക് പപ്പടാണ് ഇന്റെ ഒരു മോൻക്ക് ആ അന്റെ ഇളച്ചിക്കൊക്കെ ഇഷ്ടം കാ റിയാണ് ചിലവർക്ക് ഇഷ്ടം പഴമാണ് പുട്ടക്ക് പഴംണ്ടാവും പപ്പടംണ്ടാവും കറിയും ഉണ്ടാവും ഇവിടെ
പുട്ടക്ക് മറ്റെ കറില്ല പച്ചക്കടലഅത് ടേസ്റ്റ് ഉണ്ടാവും പുട്ടക്ക് പിന്നെ ഏ ദുരസന പഴുരസന ആ പുട്ട്കട അല്ലല്ലാ പച്ചന്നിലക്കടല്ല മറ്റതില്ലേ ഗ്രീബീൻ പീസ്
അതല്ലേഅങ്ങൾകറിയക്കല് പുട്ടക്ക് വെള്ള ഏ വെള്ളക്കടലല്ലേ വെള്ളക്കടല കറിയിച്ചിട്ട് അതാണ് ഇവടെ കറി വെക്കല്
നിങ്ങൾ പുട്ട് പൊടി അജ്മീൻ്റെ പുട്ടുപൊടി വാങ്ങലണ്
അല്ല ഞങ്ങള് ചേലപ്പോം വര അടുത്ത് പുടഇല്ലങ്കിൽ പുട്ടു പൊടിയിട്ട് വാങ്ങ ഏതെങ്കില പുട്ടപൊടിവാങ്ങും
വറ്റ എങ്ങനാ വറ്റ എങ്ങനാ വറ്റടക്ക് ബാക്കിയുള്ള ചോറ്കൊണ്ട് പറ്റടിക്ക ൻ വറ്റെടുക്കറെ മനസ്സിലായി
ഓഉപ്പ് ചേർത്തിട്ട്
ആ അ
അവക്കുള്ള ചുഖമുണ്ട് അങ്ങന ചിലപ്പം പറ്റും പറ്റും പിന്നെ ഒവോട് ഇട്ട് കാക്ക
പൊടി
ആഹ അങ്ങനെ ചൂതല്ണ്ട് വള്ളം ചേർക്കൂല ഈ വറ്റാര ച്ചത് ചേർത്തിട്ട് കൊഴ്ക്കും. അപ്പൊ നല്ല സോ ഇൻക്കറിയ പിന്നെ ഇവിടെ ഇങ്ങനെ നാത്തുമാരൊക്കെ കാണിച്ചുന്നിട്ട് കാണ പഠിച്ച പിന്നെ ഓല് കാട്ട്ണാണ വറ്റും ഫ്രീസറിലൊക്കെ വറ്റ് വെക്കും ഫ്രീസറിൽ വെക്കുന്നട്ട് അത് അര്ച്ചിട്ടതും പൊടികൂടെ കൂട്ടീറ്റ അര ഒന്ന് കറക്കും മിക്സിൽ ഇട്ട്ട്ട് അങ്ങനെ വാണം പുട്ടുപൊടി അതൊക്കെ
അപ്പ നല്ല നല്ല സോഫ്റ്റ്ണ്ട്. നിന്റെമ്മ, നിന്റെമ്മ ഇന്റെ ഇമ്മക്കെ ഉണ്ടാക്ക്ണ നല്ലതാ. ഞാൻ ഉണ്ടാക്കുമ്പോ എന്താ അറിയില്ല. കട്ട കുത്ത്ണത്. ആ ഒന്ന് വള്ളത്ത്ന്ന് വാർന്നക്കും ആഹ് വാർത്തി വെക്കണം നമ്മള് ചോറ്
വാരി അങ്ങനെ ആഹ് വെച്ച ചോറാണെങ്കി ഇട്ത്തൊണ്ടയ്ക്കാണ്ട് വള്ളം പാരും. എന്നിട്ട് അത് ഒന്ന്ങ്ങട്ട് അയിൻ്റെ വെള്ളം
ആഹ്
വള്ളത്ത്ന്ന് ഇങ്ങനെ കയ്യോണ്ട് കോരി ച്ചിട്ട് അതും പിന്നെ
ഒരു പാത്രത്തിൽ പിടിച്ചു, അടിച്ച ഇതും കൂടെ ഇട്ടിട്ട് വെല്ല വെല്ലാണ്ട് ഒന്ന് അടിച്ച് പുട്ട് ഉതിർന്ന പോലെ അങ്ട്ട് അയ്ക്ക് പിന്നെ വേറെ വള്ളം ചേർക്കൂലട്ടാ അങ്ങനെ പുട്ട് ചുടും, ഇല്ലെങ്കിൽ പുട്ട് പൊടി മിക്കവാറും പുട്ട് പൊടി പുട്ടുചുടും. പുട്ടുപൊടി ഇല്ലെങ്കിൽ
എന്താ പറയാ ഈ ചോറ് ബാക്കി, ബാക്കി വരുന്ന ചോറ് അങ്ങനെ വേസ്റ്റ് ആവൂല്ലല്ലേ. അങ്ങനെ ആകുമ്പോ. അങ്ങനെ
ആ അതാവുമ്പോ പൊർത്ത്ക്ക് ഇടണ്ടല്ലോ. പൊർത്ത്ക്ക് ചോറ്
പൊർത്ത്, എല്ലാ നിക്ക് ചോറ് ബാക്കിയാവുന്നത് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ
ആഹ് ആഹ്
ആഹ് അതാണ്. പിന്നെന്താ അങ്ങനെ അത് വേറെന്താ സ്പെഷ്യൽ എന്തേലുണ്ടാക്കോ
ആഹ്
കേക്കൊക്കെ ഉണ്ടാക്കോ
മക്കളൊക്കെ ക്ലാസ്സിന് പോയതാ?
എന്ത്
വേറെ എന്തൊക്കെ
ആരോടാ, ക്ലാസ്സിന് പോയതോ, ആര് ക്ലാസ്സിന് ഹലോ ഹലോ ഹലോ ഹലോ
മക്കള് ഞാന് അതു ഇതൊക്കെ ഇണ്ടാക്കല്ണ്ട്. ഇനി ഇന്ന് മോമൂസ് ഉണ്ടാക്കാൻ ഞാൻ കൊർച്ച് എറച്ചി എടുത്തു
ആഹ് ഞാനെന്ത് പൂഗാട എന്ത് ഇണ്ടാക്ക. ഇല്ലല്ല മക്കളില്ല. ഞാൻ പറയാ, എന്താ പറയാ പൂഗാഡ എന്തെലും ഉണ്ടാ ക്കാ വിചാരിച്ച് ഞാനങ്ങനെ നിക്കാണ്. അപ്പളാ നിങ്ങളെ വിളി വന്നത്. ആഹ്
ആഹ് ആഹ്
ഇങ്ങള് ഇങ്ങനെ പുകാട, ഇങ്ങനെ ഗോതമ്പ്, ഗോതമ്പ് പൊടി കൊണ്ട് ഇണ്ടാക്കൂല്ലേ
ഗോതമ്പ് പൊടിയൊണ്ട് ഉണ്ടാക്കും
ഗോ അട്ടിയിട്ട് വെച്ചിട്ട് ആ ആ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കും. ഗോതമ്പും കുറച്ച് മൈദയും കൂടി മിക്സാക്കിയിട്ട്. ആ ഏഹ് രസം ഉണ്ടാവും. എന്നിട്ട് ഏഹ് പ്രസ്സിലിട്ട് അമർത്തിയിട്ട് അതിനുള്ളിൽ തേങ്ങ, പഞ്ചസാര ആണങ്കിൽ അങ്ങനെ. ഈ തേങ്ങ ശർക്കര ആണെങ്കിൽ അങ്ങനെ
ചക്കര. ചക്കരയിടുമ്പോൾ അങ്ങ ഒലിച്ണെ കാണാം അത് എന്താ ഒലിച്ച്, അങ്ങനെ ഒലിച്ച്. ഞമ്മളിങ്ങനെ ചുട്ട് എടുക്കൂല്ലേ. കല്ലില്, കല്ലില് ചുട്ട് എടുക്കുമോ അങ്ങനെ ഒലി ച്ച് വര്ണെ കാണാം ആഹ് എണ്ണീൽ ഇടൂല. ഞങ്ങള് ചുട്ട് എടുക്കലാ. ഞങ്ങള് എണ്ണീൽ ഇടൂല എണ്ണയിൽ കല്ലുമ്മൽ വെച്ച് ഇങ്ങനെ ചുട്ടെടുക്കും
ഏഹ്
ആഹ് അങ്ങനെഇടും അങ്ങനെ ഒലി ച്ച് വരത്തെ എന്തേലും ചെയ്യാൻ പറ്റുവോ? നമ്മള് പത്ത് അങ്ങനെ ഗോതമ്പ് പര പഞ്ചസാരല്ലേ ചക്കരാണ് ഞങ്ങളടെ കൂട്ടല് എല്ല ഫ്രൈപാൻല് എല്ലാ ഫ്രൈപാനില്ട്ട് ചുട്ട് എടുക്കും ആഹ് പത്തിരികല്ല്ന്നക്കെ ഓരോന്ന് ആവാ എപ്പ ആവാ വിജര്ച് ആഹ് ഫ്രൈപാനിൽ പെട്ടന്ന് പെട്ടന്നണ്ടാവും
അതല്ല
അങ്ങനെയൊക്കെയാണ്
ല്ല അപ്പൊല് ചെറങ്ങിയ എന്തപ കാട്ടുക
എങ്ങനെത എനിക്കറിണ്ട് ചെയ്യല ആഹ് ഒലിച്ങ്ങനെ ഇറങ്ങണ കാണാ അത് ഒലിച് ഇറങ്ങുമ്പോ കടിക്കുമ്പ കടിക്കും ആഹ് കൊറച്ചൊക്കെ ഒരു പത്തിരിന്റെ വല്പ്പം ഉണ്ടാവും
ആഹ് അങ്ങനെ അങ്ങനെ അങ്ങനെ ആണെങ്കിൽങ്ങക്ക് പുഴുങ്ങിക്കൂടാ അട പുഴുങ്ങണാതിരി പുഴുങ്ങിക്കൂടാ
അല്ല ഇങ്ങള് എങ്ങനെ പ ഗോതമ്പപൊടി വാട്ടലാണോ അല്ലെങ്കില് ചുടുവെള്ളം പാരലോ
ചൂടുവെള്ളം ഒഴിക്ക ചൂടുവെള്ളം ഒഴിക്കാ ചൂടുവെള്ളം ഒഴിക്ക
ആഹ് അങ്ങനെ മ്മ് മ്മ്
ആ പിന്നെ ആരിട്ടണ്ടാക്കും രായ രായോടിയും കുറച്ച് അരിപ്പോടിയും ചേർക്കും എന്നിട്ട് ഞാനെന്ത്‌ പണിചെയ്യ നല്ലൊരു പ പരത്തും ഓരോ വാഴന്റെ ഇലയിലും കുടിയാണ്ട് ഇലലോ പരത്തിയിട്ട് അത് ഏറ്റും ക ാ അതെന്താകും അങ്ങനെ ചെയ്യും പിന്നെ ഗോതമ്പ് പൊടി കൂടിയിട്ടുണ്ടാക്കും
ഉം
ചക്കര ചേർത് ഈ ചക്കര ചേർക്കണത് പുഴണ് നല്ല പേ ചുട്ട് എടുക്ക ചുട്ട് എടുത്താൽ നല്ല രസം ഉണ്ടാവും നിങ്ങള് പറഞ്ഞമാതിരി പക്ഷെ ഇങ്ങനെ ഒലിച് ഇറങ്ങന്നൊള്ളു ചുട്ടുതാല് ഞനെന്ത് പണി ചെയ്യാ
അഹ്
ചമ്പട്ടിയിലക്കും ഒയിഞ്ഞ അടുപ്പത്തൊക്കെ ആണെങ്കിൽ ചമ്പട്ടിയിലെ കലത്തിൽ ഒരു അരാചാണ്ട് രണ്ട് ഏറക്കിവെക്കും നമ്മള തേങ്ങാന്റെ ആ പിരിഞ്ഞ
ആഹ് ആ ആഹ് ആ അത്ശരി ഒരു അ ആഹ് എങ്ങീ പുവാടല്ലേ
വട്ടിലൊക്കെ ആ പൂവട പോലെ കുക്കറിലായയാലും കുക്കറിലും ത വലിയ കുക്കർവെക്കാണങ്കില് ആയില് ഞാൻ എന്തെങ്കിലും വാക്കും മടലും പുള്ളി മൂന്നാല ചീഞ്ചിട്ട് ആണ്ടും ഇണ്ടും ആണ്ടും ഇണ്ടും കോത്ത് വെക്കും പച്ച മടലും കൊള്ളി
എല്ലാടാ അലച്ചില്ങ്ങനെ വെച്ച്ങ്ങാണ്ട് അതിന്റെ മേലെ പുകാട വെക്കെ അപ്പൊ കൊഴഞ്ഞ ടുല്ലേ
എന്നിട്ട് കുക്കറാണ് കുക്കറിൽ വെച്ചിട്ട് കുക്കറാണ് മുട്ട്യാമതി
എല്ലാ നമ്മള് ചെമ്പ
കൊറച്ച് വള്ളം വെക്കെള്ളൂ ആ
നിങ്ങള് ചെമ്പുട്ടിൽ ഒരലച്ചില് വെക്കാന്ന് പറഞ്ഞല്ലോ ചീന്തി ഇങ്ങനെ അപ്പൊ അങ്ങനെയി ക്ക് മുങ്ങൂലെ പുവട വെള്ളത്തി പോകൂല്ലേ ഏഹ്
കുക്കറിലും വെക്കും അങ്ങനെ കുക്കറിലും വെക്കും അലച്ചില ല്ലെങ്കില് ആ മടല് മടല് മടലില്ലേ പച്ച മടലും കൊള്ളില്ലേ അത് ചീന്തിട്ട് ആണ്ടും ഇണ്ടും ആണ്ടും ഇണ്ടും ഓർത്ത് വെക്കും ഇനിട്ട് അയ്മേ ങ്ങനെ വെക്കും
ഏഹ്
അപ്പൊ അതിന് ഗ്രില്ലൊക്കെ ഉണ്ട്ട്ടാ അപ്പ അതിന് കുക്കറിൽ വെക്കണ ഗ്രില്ലൊക്കെ ഉണ്ട അട പുഴുങ്ങണത് ഞാന് എളുപ്പം പണിക്ക് കു കറില്ലാ ഈ മടലും ചീന്ത അല്ലെങ്കിൽ അലച്ചില് എന്തെങ്കിലും വല്ലാണ്ട് താത്തിക്കും പാ കതിന് വെള്ളംവെക്കുള്ളു കെറച്ച് വെള്ളം വെകള്ളു അടിപ്പിടിക്കാ ക്കന് എന്നിട്ട് ആ ആണ്ട് അടള് അടുക്കി അടുക്കിണ്ട് വെച്ച് കൊടുത്തിട്ട് അങ്ങ്ട് വിസിൽ അടിപ്പിക്കും
ഉം ഉം ആഹ് അങ്ങനെ വെച്ച അതാണ് നല്ലത് ഞാന് ഇങ്ങക്ക് കൊറച് കയിഞ്ഞിട്ട് വിളിക്കാ ട്ടോ ഞാപ്പതേ കടി ഇണ്ടാക്കട്ടെ ട്ടോ കടി ഇണ്ടാക്കട്ടെ വൈകുന്നേര കടി